ഹലോ ആഹ് ആഹ് കേക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ മഴയൊക്കെയുണ്ടോ?
എന്താടാ
മഴയുണ്ടോ
ഇവിടെ ഇവിടെ നല്ല മഴെ ഇതിപ്പം കൂടെ പെയ്തേയൊള്ളൂ ഞാൻ തുണികളൊക്കെ കൊണ്ടിടാൻ പോവ്വായിരുന്നേ മേളില് ന്നിരിക്കുമ്പോ നല്ല മഴയായി ഉം
ഉം നമുക്ക് നേരത്തേയൊക്കെ നമുക്ക് ചൂടായിരുന്നല്ലോ? ഈ മഴക്ക് കുറച്ചു ദിവസം മുൻപ് അതി ശക്തമായ ള്ള ചൂടായിരുന്നു കേട്ടോ അന്നേരം നമ്മള് വിചാരിച്ചു എന്നാ മഴ പെയ്തായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചായിരുന്നു ഉം ഇപ്പൊ മഴ പെയ തൊക്കെണൻ നല്ല വെള്ളാ കേട്ടോ
ഓ എടാ കൊറച്ച് കൂടി ഒന്നു ഉറക്കെ പറയാവോടാ എനിക്ക് കേൾക്കുന്നില്ലടാ മഴയൊക്കെയാ തോണ്ടാന്ന് തോന്നുന്നു
ഇപ്പെ കേക്കാവോ ഞാൻ ഉറക്കെ സംസാരിക്കുന്നെ അപ്പ അടുത് ട്ടാണെങ്കിലേ മഴ പെയ്താണെങ്കി വെള്ളക്കെട്ട് ട്ട് കേട്ടോ അപ്പൊ ഈ വെള്ളക്കെട്ടൊക്കെ വന്നഴിഞ്ഞാൽ പലത് ല അസുഖങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ കൊതുകൊക്കെ പെര്കി അസുഖങ്ങൾ ആഹ് ആഹ് ഉം അവിടൊക്കെയെങ്ങനാ മഴ പെയ്ത വെള്ളമൊക്കെ ഒഴുകി
മുന്നില് കൊഴപ്പവില്ല പ ക്ഷെ ഞങ്ങളുടെ ഗേറ്റിന്റെ ഒക്കെ പുറത്തായിട്ട് കൊറച്ച് വെള്ളം കെട്ടിയൊക്കെ നിക്കും. രാത്രിക്കെ ആകുമ്പം തവളയും, കാര്യങ്ങളൊക്കെ അത് ഒക്കെ ഭയങ്കര പാടാ
ആണല്ലേ? അപ്പ ഇങ്ങനെ കു ആണാണ് അതൊരി വെള്ളം കെട്ടി നിന്ന് ക ഞ്ഞ അവിടാണെങ്കി കൊതുവൊക്കെ മൊ ട്ട് പെരുകി കുട്ടികളെ യുണ്ടെങ്കിൽ അവർക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ആ ഇപ്പാണെങ്കിൽ സ്കൂളിൽ പോവാൻ സമയം കൂടി ആണല്ലോ അപ്പൊ ആ സമയ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പിന്നെ അവരുടെ സ്കൂളിൽ പഠിത്തം മുടങ്ങും.
അതെ ബുദ്ധിമുട്ട് തന്നെയാണ്.
ബുദ്ധിമുട്ടാകും ഉം ഇവർക്ക് പഠി പോണം. പിന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ കുട്ടികളും ഒരു ഇതായി പൊക്കിയ തളർന്നു പോവാ ത്തിന്ന അതുവരെ അവര് ആ ഓടിച്ചാടി നടക്കുന്ന പിള്ളാര് അസുഖം വരുമ്പം അവരൊന്ന് തണക്കൂന്നു പിന്നാ ആണെങ്കിൽ ഞ അങ്ങടെവിടെ? ആണെങ്കിൽ മഴ പെയ്താൽ ഓടയില്ല കേട്ടോ വെള്ളം ഒഴുകി പോകാനായിട്ടുള്ള ഒരു സൗകര്യം ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഈ അതിലും വെള്ളം ഇനി കെട്ടി നിക്കുന്നത് അതിന്റെ കൂടാണെങ്കിൽ ണെങ്ക കുറച്ചൊക്കെ അങ്ങ് ഏ ഇടിഞ്ഞ് പൊളിഞ്ഞു കിടക്കുവാട്ടോ ഈ റോഡിലാണെങ്കി മഴ പെയ്താണെങ്കി ആണാണ് ഇവിടെ ഇപ്പ മഴ പെയ്തിട്ട് അങ്ങോട്ട് തോർന്നതെയുള്ള
ആണോ
അപ്പൊ ഈ റോഡിലും ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിക്കും കെട്ടി നിന്നിട്ട് ഇ ന ആ റോഡിലും അപ്പൊ നമുക്ക് ഈ മഴ പെയ്ത് കഴിയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ മഴ സമയത്ത് നമുക്ക് നമുക്ക് കു കുട്ടികൾ സ്കൂളിൽ പോക അവിടെ എങ്ങനെ റോഡിലൊക്കെ വെള്ളം നിക്കുവോ
പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഞങ്ങടെ ആ ഭാഗത്ത് ഞങ്ങടെ വീട് ഇറങ്ങുന്ന ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഒരു വെള്ളം കെട്ടലൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല
കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇവിടെ നമുക്ക് മ് അ ഈ കണ്ടങ്ങളൊക്കെ നികത്തി എല്ലാവരും വീട് വെച്ച് വീട് വെച്ചപ്പം ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യംമൊന്നും ആരും അന്നേരം ശ്രദ്ധിച്ചില്ല എല്ലാവരും നേരത്തെ മഴ പെയ്യുന്ന സമയത്ത് കണ്ടത്തിലാണ് ഈ വെള്ളം ഒ ക്കെ വന്ന് നിറഞ്ഞ് നിക്കുന്നത് തങ്ങി നിന്ന് അത് ഒഴുകി പോവുവായിരുന്നു ഇപ്പ എല്ലാം കണ്ടങ്ങ ങ്ങള് എല്ലാം നികത്തി എല്ലാരും വീട് വെച്ചപ്പഴേത്തേക്ക് അത് ഒഴികി പോകാനുള്ള സൗകര്യം ഇല്ലാത്തോണ്ടാണ് തോന്നുന്നെയ് വെള്ളം ഇങ്ങനെ മഴ പെയ്യുമ്പം റോഡിലൊക്കെ ഇങ്ങനെ കെട്ടിനി ക്കുന്നത് അപ്പ ഇപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായിക്കണം പല പല അ സുഖങ്ങളെ ന ഗൊ ഈ മഴ സമയത്ത് ന്തെല്ലാ അസുഖങ്ങള ഉണ്ടാവുന്നത്
അതെ
അപ്പം ഈ പേര് പോലും അറിയാത്ത കുറേ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നിപ്പ കൊറോണ അങ്ങനെയൊക്കെ ഒരുപാണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മളെ ഈ കൊതുകിൽ നിന്നൊക്കെയാന്ന് തോന്ന്ന്നല്ലേ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നു
എന്ത് വന്നാലും അസുഖങ്ങൾ വരാതെ നോക്കണല്ലോ പ്രത്യേകിച്ച് മഴക് എന്താടാ
കൊതുകിന്റെ ശല്യക്കെ ഉണ്ടാവിടെ
ഇല്ല ഇല്ല വല്യ കുഴപ്പങ്ങളൊന്നുല്ലട്ടോ കൊതുകിന്റെ വല്യ കുഴപ്പൊന്നു ഇല്ല നമ്മള് ഇപ്പം ഒരു സന്ധ്യൊക്കെ ആഉമ്പോ കതക് ഒക്കെ അടച്ച് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പ്രശ്നം പിന്നെ നമ്മള് എപ്പോഴും പുകയ്ക്കാറുണ്ട് ഒരു വൈകുന്നേരങ്ങളില് ആ പൊകയ്ക്കുമ്പയ്ത്തേക്ക് ക്കും കൊത്കിന്റെത് ശല്യം വല്യ കൊഴപ്പൊയില്ല
ആ ഇവിടെയും ഞങ്ങള് അങ്ങനാ സന്ധ്യയാവുമ്പോം പൊകക്കും കേട്ടോ ഇല്ലെങ്കിൽ സന്ധ്യയാവുമ്പോ നറയെ കൊതുക അപ്പൊ ഈ കൊതുകിന്റെ ശല്യം മന്തെന്ന അമ്മള് ന്നക്ഷെ ഈ കൊത് കൊതുക് ഉണ്ടാവുന്നത് ഈ വെള്ളക്കെട്ട് ഉള്ളോണ്ടാണ് നമുക്ക് കൊതുക് ഒക്കെ വരുന്നത്
അതെ അതെ
എന്നിട്ടാണെങ്കി മഴ മഴ പെയ്യാതിരിക്കാൻ പറയാനും പറ്റത്തില്ല നമുക്ക് മഴയും ആവിശ്യാണ്
അതേ. അതെ.
അങ്ങനെ അവിടെ ഇപ്പൊ ഇന്ന് മാ അത്രയേ ഉള്ളോ മഴ? അതോ ഇന്നലെ
ഇല്ലടാ ഇന്നലെ മിനിഞ്ഞാന്ന് തന്നെ ഇവിടെ നല്ല മഴയാ. ഇപ്പൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് മഴയുണ്ട് ഇവി ഞങ്ങളുടെ ഞങ്ങടെ ഭാഗംന്ന് പറയുമ്പോ കടലേരിയാണ്. ഞങ്ങക്ക് ഇവിടെ നിന്ന് കടൽ കാണാൻ പറ്റും. മനസ്സിലായോ കടപ്പുറം അല്ല പക്ഷെ ഇന്നാലും ഏഹ് കടൽ കടല് കാണാൻ പറ്റും. അപ്പറം ഏരിയ അങ്ങനല്ല. കൊറച്ച് ഉള്ളോട്ട് ആണെങ്കിലും കടലൊക്കെ ഇണ്ട് ഇവിടെ
കാണാൻ പറ്റും അപ്പൊ നിങ്ങക്ക് വെള്ളവൊക്കെ ഒഴുകി കടലിലോട്ട് പോവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അല്ലേ?
ആ് ഈ ഭാഗത്ത് എന്താന്ന് എനിക്കറിയത്തില്ല ഞങ്ങളിപ്പോ കൊറച്ചു ദിവസം ആയോളൂ ഈ ഭാഗത്തട്ടെക്കെ വന്നിട്ടേ. ഇഞ്ഞി അങ്ങോ അതൊക്കെങ്ങനാന്ന് എനിക്കറിയത്തില്ല കൊഴപ്പ
ആ ആഅ ആ മഴ ആ
ഏനീ ഷം എപ്പഴും മഴയൊക്കെത്തന്നെയാണ്
മഴയൊക്കെയാൺ നമ്ക്ക് ഈ മഴ വരുന്ന സമയ ത്ത് ഫയങ്കര കാറ്റൊക്കെ വീശുവാണെങ്കിൽ ഒരുപാട് അപടങ്ങൾ അങ്ങനെയ് ഉണ് ണ്ടാവും ല്ലേ മരങ്ങളൊക്കെ ഒടി ഇവീണ്
അതെ ത് മെനഞ്ഞാന്നും കൂടി ഞങ്ങളടെ വീടിന്റെ അവ്ടെ സംഭവം നടന്നതേ ഉള്ളൂ കൊർച്ച് ആ ഒരു ഒര് സന്ധ്യൊക്കെ ആയ പ്പഴത്തേക്യും ആ പിള്ളാര് ഒരു അഞ്ചോ ആറിലൊക്കെ പഠിക്കുന്ന പിള്ളാര് ആമ്പിള്ളാരാ പിള്ളാരാ മരത്തിന്റെ മര് മര ത്തിന്റെ കൊർച്ച് താഴായിട്ട് എന്നും ഭയങ്കര കളി അതും മഴ മഴ സമയത്ത് കേട്ടോ ന്നിട്ട് ചെറിയൊരു മാരോക്കെവിടി മീൻസ് വീണ് ആ കാറ്റില് അ ത്രയും ആ ഒരു രീതിൽ നിക്കുമ്പഴ ഇ പിള്ളര് മഴയത്ത് പോലും കളിക്കുന്നേ ക്ഷെ വീട്ടുകാരെന്താ ശ്രദ്ധിക്കാത്തെന്നറിയത്തില്ല ഷെ ആ പിള്ളാർക്കൊന്നും കൊഴപ്പവൊന്നും ഇല്ലാരുന്നു പക്ഷെ മരോക്കെ വന്ന് വീണാരുന്നു അങ്ങനെ കൊറച്ച് പ്രശ്നമാ ക്കെയാർന്നിവിടെ മെനഞ്ഞാന്ന്
ആഹ്
അങ്ങനെക്കെ ആമ്പോ നമ്മള് ശ്രദ്ധിക്കണോല്ലൊ പ്രത്യേകിച്ച് കുട്ടികളേം ശ്രദ്ധിക്കണം
ആണ് മഴ വരുന്ന സമയത്ത് നമ്മള് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കൂടുതലും നമ്മള് കുട്ടികളെ തന്നെ ശ്രദ്ധിക് എന്തല്ലേ അവർക്ക് ചിലപ്പം അവർക്ക് കളിക്കുന്നേന്റെ ആ രസ്ത്തില് അവര് നിന്ന് കളിക്കയ് അപ്പൊ അവർക്ക് പക്ഷേ അറിയില്ലെ എല്ലോ എന്തെങ്കിലും അപകടം ഉണ്ടോ എന്താണെന്നുള്ളത് അപ്പം നമ്മള് കൂടുതല് അവരെ ശ്രദ്ധി ക്ക്യം
അതെ
ഇവിടെയും നമ്മളിന്നലെ ഭയങ്കര കാറ്റാരുന്നു എന്നിട്ട് കാറ്റും മഴയായിരുന്നു രാത്രിയില്ലങ്ങ് അപ്പം വീടിന്റെ മുറ്റത്ത് ഒരു ഇതും മാവുണ്ട് കേട്ടോ അങ്ങനെ പടർന്നു നിക്കുന്ന ഒരു പന്തളിച്ചു നൽക്കുന്ന ഒരു മാവ അപ്പൊ ഈ കാട്ടത്തെ ഇങ്ങനെ മാവ് അങ്ങോട്ടി ഇങ്ങട്ട് അപ്പൊ നമ്മുക്കും പേടിയായിരുന്നു ഇത് മറിഞ്ഞീവി രുവോ അത്ല്ലെങ്കിൽ ഒടിഞ് ഷാകെങ്ങണ ഒടി ടിഞ്ഞു വീഴുവോ എന്നൊക്കെയുള്ള ഒരു പേടിയായിരുന്നു അഹ് പിന്നാണെങ്കിൽ മഴ പെയ്യാതെ നിക്കുവാണെങ്കിൽ കൊറച്ച് വെള്ളമൊക്കെന്ന് പറ്റി ഇത് ആ അങ് പോകും കേട്ടോ അപ്പം നല്ലതാവും പിന്നെ വണ്ടിയിലൊക്കെ പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ട
ആഹ യാത്ര ചെയ്യുമ്പം ഇങ്ങനെ വെള്ളത്തിൽക്കൂടെൊക്കെ പോകുമ്പോഴേ വണ്ടി റോഡ് ഇങ്ങനെ വെള്ളം കിടക്കുന്നത കൊണ്ട് റോഡ് എങ്ങനാ അതിങ്ങനെ പുട്ടിയും കൂടെ കിടക്കുന്നണ്ട് എങ്ങെ മനസ്സിലാവാതെ വണ്ടി ഓടിച്ചു കൊണ്ട് പോകുന്നവർക്ക് ഒരു ശങ്കയുണ്ട് ആ കുഴയിലോട്ട് വീഴ മറ അ വീഴു എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട് അവർ ിക്ക
മഴ കൂടിയാലും പ്രശ്നങ്ങളൊക്കെ തന്നെ തന്നെയാണ്
ആണാണ് ആണാണ് നമ്മ ത് ഇവിടെ നമുക്ക് മറ്റ മറ്റേ ഇതുണ്ടായിരുന്നല്ല പ്രളയം വന്നില്ലായിരുന്നു പ്രാവശ്യം ആഹ അന്നേരംന്നോ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ലേല അവര് ആ സ്ഥലത്ത് അവര അത്രയും പ്രശ്നങ്ങളില്ലേ അത് ജീവിിച്ചു വന്നില്ലേ
അതെ അതെ അതൊക്കെ ഭയങ്കര ഉം
ആ
സത്യം പറഞ്ഞാൽ പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോ ഇപ്പോഴത്തെ കാലത്ത് മഴകൾ കുറവ് തന്നെയ ഭയങ്കര കുറവാ കാരണം നമ്മൾ പണ്ടോക്കെന്ന് പറയുമ്പോ ജൂൺ ഒന്നൊക്കെ ആവുമ്പോ നമ്മള് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോ തന്നെ കുടയും പിടിച്ച ഇറങ്ങുെന്നെ ഒ ജൂൺ ഒന്ന് എന്ന് ഉണ്ടെങ്കിൽ മഴ പെയ്തിരിക്കും പക്ഷെ അപ്പോഴന്ന് പറയുമ്പോ മഴയുണ്ടെങ്കിലും ഇടയ്ക്ക് വെയിലടിക്കുന്നു പിന്നെ മഴ അന്നെന്ന് പറന്നാ പറയുമ്പോ നിർത്താതെയുള്ള മഴയാ അതൊക്കെ സത്യം പറഞ്ഞ നല്ലൊരു കാലമായിരുന്നു പക്ഷെ ഇപ്പോഴെന്ന് പറയുമ്പോ എ എല്ലാം അതിന്റെ കൂടെ അപകടങ്ങൾ പതിയിരിക്കുകയാണ് കൂടുതലും
ആണ് ആണ്
അതെ അങ്ങനെയക്കെ ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ എല്ലാർക്കും
ശരിയായിരുന്നു എപ്പോഴും മഴയുണ്ടായിരുന്നു ആ മഴയുടെ സമയത്ത് മഴയുണ്ടായിരുന്നു വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ന്ന് ഇ എന്നച്ചാ ഒ രുപാട് തോടുകളൊ ക്കെ ഇണ്ടായിര്ന്ന് പണ്ട് ഇപ്പം തോടുകളൊന്നു ഇല്ല എല്ലാവരും അതെല്ലാം നികത്തി നമ്മുക്ക് തോടായാലും കുളാവായാലും എല്ലാരും എല്ലാം നികത്തി വീടുകൾ വെക്കുന്ന അല്ലെങ്കിൽ കടകളൊക്കെ പണിയ്ന്ന് അപ്പഴത്തേക്ക് വെള്ളം ഒഴുകി ഇപ്പോള്ള സൗകര്യങ്ങളൊന്നും അ
സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു
ആ ഇപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്ന് ഇപ്പം അതുകൊണ്ട് മഴ കുറവായിട്ട് നിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാരണം വെള്ളം ഒന്ന് ഒഴുകി പോവാനുള്ള സൗകര്യവില്ല എനിക്ക് തോന്നി പ്രകൃ ഇതേ നമ്മള് ആൾക്കാര് ദ്രോഹി ക്കുന്നോണ്ടാണോ ഇനി തിരിച്ചിങ്ങോട്ട് പണി തരുന്നയാ
പറയാം
അങ്ങെയാണ് കാര്യങ്ങള്
മഴ കൊണ്ട് നല്ലതൂണ്ട് മോശവും ഉണ്ടടാ
ആണാണാണ് നമ്മുക്കിന്നാ മഴയും നമുക്ക് ആവശ്യാണ് അല്ലേ
അതെ അതെ അതെ
ചൂട് അവിടെ സ അവിടെ എങ്ങനെ ചൂട് സമയത്ത് ന്താ കിണറ്ണ്ടോ ചൂട് സമയത്ത് കിണറ്റ് വെള്ളമൊക്കെ ഉണ്ടായിരുന്നോ
വെള്ളൊക്കെ കുഴപ്പല്ല ഞാൻ പർഞ്ഞിലേ ഞാന് ഞങ്ങൾ ഇവിടെ കുറച്ചൂസേ വ ആയുള്ളൂ വന്നുള്ളൂ ഇപ്പ ഇവിടെ വന്നേന് ശേഷം മഴക്കാലം ആയിരുന്ന് അറിയാലോ അപ്പൊ പിന്നെ ഇനി ചൂട് സമയക്കെ ആവുമ്പ ഇനിഎങ്ങനെയാണെന്ന് എനി കണ്ടറിയാനേ പറ്റു ഇപ്പ ആവുമ്പം വെള്ളമൊക്കെ ഒരുപാടുണ്ട് അറിയാലോ മഴ പെയ്യുമ്പോ അത്രേയും നെറയും അങ്ങനെയൊക്കെ വെള്ളത്തിന് കുഴപ്പങ്ങളൊന്നും ഇല്ല ഇനി ചൂട് സമയമാവുമ്പോ വറ്റലും കാര്യങ്ങളൊ ഒക്കെ ആവുമ്പോ
ആന് ഞങ്ങടെ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ചൂട് സമയ ത്തായിരുന്നപ്പഴേ വെള്ളത്തിന് ക്ഷാമമായിരുന്നു ന്ന് കേട്ടോ അതാ ചോദിച്ചത് പക്ഷെ ഇപ്പ മഴയാ യപ്പം വെള്ളം ഒണ്ട് ട്ടോ
ഞാൻ വിളി ക്കാവേ ശരി